ഇവിടെക്കെ നല്ല മഴ കനത്ത് തുടങ്ങിയിട്ടുണ്ട് മാനം നല്ലാം കർത്തിട്ടുണ്ട് മഴ പെയ്യാ വരിക തോന്നുന്നുണ്ട്
ആഹ് മൊബൈലിൽ ഇത് വന്നകണല്ലോ മെസ്സേജ് വരണ വന്നീന്നല്ല നല്ല ആ നല്ല കാ ആ കാ ഇത്ണ്ട് നല്ല മഴ ഉണ്ട് കാറ്റോട് കൂടി മഴ ഉണ്ട് ന്ന് മ് മ്
എന്നലാണ് പ്രശ്നം കാറ്റ് വന്നാൽ ഇവിടങ്ങളൊക്കെ മരങ്ങളുള്ളേരിയാണ് കാറ്റ് ഒന്നടിച്ച പെ പെട്ടെന്ന് കരന്റ് പോകും കരണ്ട് പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്
ഉം
ഇവിടെ റബ്ബറും റബറ് തോട്ടങ്ങളൊക്കെ ഇങ്ങനെ കറണ്ട് ലൈനിന്റെ അടിയിൽ കൂടെ ഇങ്ങന പോണുണ്ട് അപ്പൊ കാ റ്റടിക്കുമ്പോ പെട്ടെന്ന് ഉം കാറ്റടിച്ചാ പെട്ടെന്ന് പറണം ഉം ഒരു ഇപ്പൊ ക എന്ത മഴ തുടങ്ങിയ സമയത്ത് ഇതുപോലെ കാറ്റടിച്ചി ട്ട് ഒരു ദിവസം ഫുള്ള് കറണ്ട് പോയി പോസ്റ്റുകളളൊക്കെ ഒന്നിച്ച് മറിഞ്ഞ് വീണ കാരണം അതൊക്കെ ശരിയാക്കി എടുത്ത് ക വന്നപ്പോത്തേന ഒരു ദിവസം പിടിച്ച് അത് പിന്നെ വെള്ള ത്തിന് ബുദ്ധിമുട്ട് വന്നില്ല അങ്ങനെ ജലനിധിയുടെ വെള്ളം കാലത്ത് വന്നതുകൊണ്ട് വെള്ള ത്തിന് ബുദ്ധിമുട്ട് വന്നില്ല പിന്നെ ചാർജും ഫോണൊ ഒക്കെ നമ്മൾ ഇൻവട്ടറില അങ്ങനൊക്കെ ചാർജ് ചെയ്ത് വെച്ച്
ഉം ഉം
അതാണ് കാറ്റടിച്ചാ പെട്ടെന്ന് കറണ്ട് പോകും ന്നൊക്ക് കറന്റില്ലാതിരിക്കുയ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്
പിന്നെ കരണ്ടില്ല ഇൻവേർട്ടർ ഉണ്ടാ
ആഹ് ഇൻവെർട്ടർ ഒക്കെ ഉണ്ട് ആഹ് ഉണ്ട് അതും ചാർജണ അത് കൈ ഒരീസ ഒക്കെ വരല്ല അതുംനിക്കത്തൊള്ളൂ അത് കയ് ഞാ പിന്നെതുണ്ടാവില്ല്യ
അതെ ഇവിടേം തന്നെ പെട്ടെന്ന് മഴ വന്നാ പെട്ടെന്ന് ഇപ്പൊ രണ്ടൂ പ്രാവശ്യമായിട്ട് പോസ്റ്റ് വയറ് പൊട്ടി വീണ് മരം വീൺട്ട് രണ്ട് പ്രാവശ്യം ഇപ്പോ അങ്ങനെ സംഭവിച്ച് മയ് ഇ പ്രാവശ്യ മയ വന്നിട്ടല്ലെ
ആഹ്
ഇവിടൊക്കെ കൗങ്ങുംതോട്ടത്തിന്റെ ഉള്ളി കൂടെയാണ് പോണത് വയറെ
ആഹ് ആഹ്
അപ്പൊ അത് കാരണം
അവിടെ കൂടുതല് കൗങ്ങും കൃഷികളായിരിക്കും വരുന്നല്ലേ
ആഹ് കഴുങ്ങാണ് ഇവിടെ
പാടങ്ങളൊക്കെള്ള ഏരിയ തോട്ട് അങ്ങനത്തെ ഏരിയായത്കൊണ്ട് കൂടുതൽ കൗങ്ങും കൃഷി ക്കെ വരുന്നുണ്ടാവില്ലെ
ഉം
അവിടെ തെങ്ങ് ഒക്കൊണ്ട വീട്ടാവശ്യത്തിനുള്ള തേങ്ങ അങ്ങനെക്കെല്ലേ
വീട്ടാവശ്യത്തിനല്ല തെങ്ങൾ ഇഷ്ടം വേണ്ടിണ്ട് തെങ്ങും കഴുങ്ങും കൂടി തന്നെയാണ് നോക്കണത്
അത് ശരി അപ്പം പുറത്തക്കൊക്കെ കൊടുക്കാണ്ടാവല്ലോ തേങ്ങൊക്കെ തേങ്ങ
ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ പതിനഞ്ച് സെന്റ് സ്ഥലം തന്നതാണ് ഇതില് പേര്ല ആക്കി തന്നക്കണ് ആയ് കൊള്ള തെങ് തെങ്ങളൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ട് ഞങ്ങള് പേരണ്ടാക്കിക്കണത്
ഓ ഓ കായ ക്കണ തെങ്ങാളക്കാരപ്പ വെട്ടി വക്കിട്ടുണ്ടാവല്ലേ ആഹ്
ചുറ്റു ഭാഗം കുറച്ച് വാണ്ടിച്ചട്ടതൊക്കെ ഒഴവാക്കി ഇപ്പൊ അതിലൊരു തെങ് ങ്ങ്ഒള്ളും കായിക്കത്ത് പിന്നെ അവര് ചുറ്റു ഭാഗം പ എട്ട് കഴങ്ങ് എട്ട് തെങ്ങും തൈ വെച്ചണം വലിതായിടു തെങ്ങും തൈ ഒക്കെ അതൊക്കെ ഈ ചെള്ന്ന് പറഞ്ഞ സാധനം ഇണ്ടല്ലോ കായ്ക്കാനായി തുടക്കിയിന്ന് ഞങ്ങള്ൾ കൂടിരുന്നിട്ട് എ ഏഴ് വർഷമായി അന്ന് അവിടന വെച്ചിരുന്നു അപ്പ അതൊക്കെ പോയി ഇപ്പ ഇനി ഒറ്റ ഒന്നെഉള്ളു സംഘടന് ഇത്രേം ദിവസം ഇരുന്ന് കരയ്യും ഞാൻ ഞാൻ എത്ര പോലും നനസിക്കണന്ന്റിയോ വല്യ ഇത്രയും വലുപ്പം വെക്കാൻ ഇത്ര പോലെ പാട് ആഹ് തങ്ങതായിപ്പു ആഹ് ഇപ്പോളും തന്നെ പത്തിരുപത്തൊന്ന് ത കവുങ്ങും തൈയും വെച്ചിട്ടുണ്ട് അവരിൽ തെങ്ങും തൈയും വെച്ചി ട്ട്ണ്ട് ആളെ വിളിച്ച് വെപ്പിക്കയാണേ
മുമ്പത്തെ മരി ചെറിയ രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന തെങ്ങും തൈകളോക്കെ കി
പക്ഷെ നമ്മള് നാന്നൂ നാന്നൂറ് അഞ്ഞൂറൊക്കെ കൊടുത്ത് വാങ്ങി വെക്ക്ന്നെണ് പക്ഷെ ഇങ്ങനെക്കെ ചെൾകു ത്തി പോവാണ് നല്ല നനവുണ്ട് വളവൊക്കെ ഇട്ട് കൊടുക്കും പസർമോന്റെ ഒരു തരം ചെള് ഉണ്ടാല്ലോ ആ ചെള്ളാണ് ഈ കുത്തനത്
അത് ശരിയ
നല്ല സങ്കടം വരും ചെല ത് അത്രയ്ക്ക് വലുപ്പം വെച്ച് നമ്മൾഎത്ര പോരെ നനച്ച് കൊടുക്കണ്ട് ആഹ്
കൊണ്ടും ചെയ്യാന്നട്ടെ വലുതാവുമ്പോ പിന്നെ നമുക്ക് അതിനൊന്നും പ പറ്റാതാവും ചെയ്തതൊക്കെ വെറുതായി പോയി നല്ല സങ്കടം അങ്ങനത്തെ വരുന്നെ
ആദ്യ തന്നെ ആള് വിളിച്ചിട്ട് കുറെേ തെ കവങ്ങു തൈ വെച്ചിട്ടുണ്ട് പത്തിരുവെണ്ണം വെച്ചിട്ടുണ്ട്
ആഹ്
ഇപ്പം ഒന്ന് പറഞ്ഞിണ്ട് ഇപ്പ അയിലൊക്കെ മൂന്ന് തെ കവുങ്ങ് തൈയിലും വെള്ളം നിൽക്കുന്നുണ്ട്ന്ന് പറഞ്ഞട്ടണ്ട് ഞാൻ പറഞ് അതാണ്ട് വറ്റിക്കോള്ന്ന്
വർഷക്കാലത്ത് പിന്നെ അങ്ങനെ വെള്ളം നിക്കും ചെയ്യും
പക്ഷപ്പ വെച്ചത വെച്ചതല്ലേ
ആപ്പ കുഴിയായപ്പോ ആഹ് അങ്ങനായി ഫ്രൂട്സും കാര്യങ്ങളും അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ
ഓട്സ്പ്പം മാ ഒരു മാങ്ങണ്ട് വെച്ച് മാങ്ങ തയി ഉണ്ട് വെച്ചിട്ട് പിന്നെ
ഉം
റമ്പുട്ടാന്റെ മൂന്നാല് തയ്യ്കളുണ്ട് പേരക്ക്ണ്ട് അങ്ങനെൊക്കെ തയ്യൽ കൊടന്ന് വെച്ചിട്ടുണ്ട് ഞാൻ പണ്ട് ഓൺലൈനായിട്ട് ഒന്ന് ഇല്ല ഇല്ല റബു
ട്ടാനൊക്കെ ഇപ്പൊ എല്ലാ വീടുകളിലും ഇങ്ങനെ കണ്ട് തുടങ്ങുന്നുണ്ട് പല വഴികള് തോട്ടം പോലെക്കയിട്ട് ഇങ്ങനെ
പെയ്ത വീടുകളിലൊക്കെ ഉണ്ട് നല്ല കായ് നല്ല വലയുണ്ടല്ലോ അത് പുറത്തുന്ന് മുന്നൂറ്റി അയിപ്പർ റുപ്പൊക്കെ ഉണ്ട് ഇവിടെ ഇതേപോലെ ആഹ് ഇവിടെ ഇതേപോലെ വേണം വേണന്ന് രാദൂർ ഇവിടെ കൊടുന്നു കുറച്ചിസം കൊറച്ച് അപ്പൊ നല്ല വിലുണ്ട് ഉം അപ്പൊ ഞാൻ പറയും ഇപ്പ നമ്മളോട് ഉണ്ടായപ്പോ ആവ്സ്യം ഉണ്ടാവൂല്ല ഞാവിടെ കുറെ
അതെന്തോ അങ്ങനെ തന്നെ നമ്മളെ വീട്ടിൽ നമ്മളെ കൺ മുന്നിൽ കയ്യിയില് കിട്ടുമ്പോ നമുക്ക് ഒന്നിനോട് ആഗ്രഹം തോന്നത്തില്ല
അതന്നെ പറഞ്ഞത് ഇവിടെ പയം തോത്തിട്ടുണ്ടെങ്കില് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലാണ് കിടന്നിട്ട് ഇല്ലാതാവുമ്പോ അവര് ക്ക് എന്താ എതിർപ്പൊംന്നറിയ അഥവാ ഏതെങ്കിലും ഒരു കൊല പോക്കുമ്പോ ഒന്നോ രണ്ടോ ഉണ്ടെന്നുണ്ടെങ്കില് അയിമ പൂത്തണ്ട്ന്ന്ടെ അപ്പൊ ഭയങ്കര തിരക്ക എല്ലാ അത് പൊ കയ്ഞ് മൊത്തം പൂത്താ ആർക്കും മാണ്ട
ആഹ്
അതാണ് അവസ്ഥ അപ്പൊ തഴങ്ങും കാ തെങ്ങും ഒക്കെ ഉണ്ട് ഇപ്പോ അതില്
ആഹ് അവിടുന്ന് ചക്കയും മാങ്ങയൊക്കെ ഇങ്ങനെ എവിടുന്നേലോക്കെ ഇങ്ങനെ തരാറാണോ അതോ
അല്ലല്ല ചക്കയും മാങ്ങയൊക്കെ ഉണ്ട് ചക്ക ഇന്നലെ അവിടെ ഇട്ട് വെച്ചി ട്ടുണ്ട് ഇളയച്ഛന് അത് എടുത്ത്‌ കൊണ്ടുവന്നിട്ടില്ല
ആഹ്
ആ ഞങ്ങൾ ഇന്നലെ പോകുമ്പോൾ രാവിലെ പോകുമ്പോ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കണ കണ്ട് റോട്ടിന്റെ സൈഡിൽ ഇരിക്കണ കണ്ടക്കണ് മാങ്ങയും തന്നെ നല്ലോണം
ഏ അങ്ങനിട്ട് ഇണ്ടാക്കല് തന്നെ
ആ ഈ പ്രാവശ്യം ഞാൻ ഇണ്ടാക്കീന് ഒരാഴ്ച മുന്നേ ഇണ്ടാക്കിനു
ആഹ് ആഹ്
മാങ്ങ ഉണ്ടായിന് വല്യ മാങ്ങ ഒണ്ട് ആ പപ്പായ ഉണ്ട് അതും ഉണ്ട് മൂത്തത് മൂന്നെണ്ണം പൊട്ടിച്ചു കൊണ്ടൂന്ന് വെച്ചിട്ടുണ്ട് മൂന്നാല് ദിവസം നിൽക്കും ഞാനും പണിക്കാരും പണിയൊക്കെ ആയ കാരണം ഒന്നും തിന്നാനൊന്നും നേരം കിട്ടൂലേ
ആഹ് പണിക്കാർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മള് തന്നെ കൊടുക്കണൊ
ഏ മൂന്ന് നേര മൂന്ന് നേ നാലു നേരം ഫുഡ് വേണം അവർക്ക്
ആഹ്
വന്നേക്ക് ച കാൽച്ചായ വേണം പിന്നെ അത് കഴിഞ്ഞാൽ കഞ്ഞി വേണം അത് കഴിഞ്ഞാ ചോറ് വേണം പിന്നെ അത് കഴിഞ്ഞാല് പോണം നേരത്ത്‌ ചായി പിന്നെ ഉം ദിവസം വേണം അത് തന്നെ ആയിന്ന് പി പിന്നെ ഇവര് വന്നിട്ട് പെയിന്റിങ്ങ്കാര് ഇണ്ടായിരുന്നു അറുപത്തഞ്ച് ആളുടെ പണിയായി
ഓ ആദ്യവായിട്ട് പെയിന്റ് അടിക്കുവാ
ആഹ് ആദ്യം വീട് ഇരുന്നേക്ക് പ്രൈമർ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പെയിന്റിന്റെ പണി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അറുപത്തഞ്ച് ആളുടെ പണി ആയിക്കണ് അപ്പൊ അവർക്കൊക്കെ ഇത് അകത്ത് തന്നെയല്ലേ ഇത് അങ്ങട്ട് നീക്കലും ഇങ്ങട്ട് നീക്കലായി ട്ട് മനുഷ്യൻ എടങ്ങേറായി
ആഹ് നമ്മള് വീട് ഇരുന്ന സലത്ത് പെയിന്റ് അടിക്കുമ്പോ ബുദ്ധിമു ട്ടാണ് മറ്റേത് ഒഴിഞ്ഞ് കെടക്കുമ്പോ അടിക്കണ മാതിരിയല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങള് അങ്ങോട്ട് മാറ്റിയിട്ടും ഇതാക്കിയിട്ടൊക്കെ വേണ്ടേ
എത്ര വൃത്തിയാക്കിയാലും നിസ്കരിക്കാനും കുളിക്കാനും ഒക്കെ നേരം വൈകും രാ ത്രി അപ്പൊ ഒന്ന് കൈയും കാലും നീട്ടി കെട ആഹ് അപ്പോ ഒന്ന് കൈയ്യും കാലും നീട്ടിക്കടുന്നാലും പിന്നെ നേരം വെളുക്കും അപ്പോത്തേന് ഇവര് വന്നു
ഉം സമയം പോണ ഒക്കെ അറിയണ്ടാവില്ല
ഉം അത് ആരും ഇല്ലല്ലോ ഞാൻ തന്നെ ചെയ്യണ്ടേ അത് കാരണാണ് ഈ അ അസുഖങ്ങൾ തന്നെ അങ്ങനെ വന്നിക്ക് ഊരവേദന കൂടിയതും കൈടെ വേദന ഇവിടെ വേദനകളൊക്കെ വന്നത് ഒക്കെ നമ്മളെ കയ്യോണ്ട് എത്തണ്ടേ പിന്നെ മക്കളാന്നുണ്ടെങ്കിൽ എടുക്കാനും ആയിട്ടില്ലല്ലോ ആഹ് ഏഴാം ക്ലാസ്സിലാണ് മോന് പിന്നെ അയിന്റെ എളേത് ആറിലാണ് അവള് പിന്നെ അത് പെൺകുട്ടിയാണ് പിന്നെ എളയത് ഒന്നി ഒരു വയസായി അവരെ തിരക്ക് നോക്കാൻ തന്നെ അതിനേക്കായ അപ്പുറാണ് ഒന്ന് ഇവിടെ എന്തെങ്കിലും പണി എടുക്കുമ്പോ അങ്ങട്ടും തിരക്കൂടി അങ്ങട്ട് മണ്ടണം
ഉം കുട്ടികൾ ഇങ്ങനെ വന്നാ പുറത്തൊക്കെ പോയി കളിക്കുവോ അതെ വീട്ടിൽ തന്നെ ഇരിക്കാറാണ്
കളിക്കാനൊക്കെ പോവും ഇപ്പൊ വെള്ളായില്ലേ നീന്തൊക്കെ ഒന്നും അറിയില്ലടൊ അതാണ് ആകെയുള്ള പേടി
ആഹ് വെള്ളത്തിലൊക്കൊക്കെ ഇറങ്ങാൻ പോവൊക്ക ആരിക്കുല്ലേ
പിന്നെ ഇവിടെ ഒരു പ്രാവശ്യം വെള്ളം പാടത്ത് വെള്ളം കൂടിയിട്ട് ഇതേപോലെ വെള്ളപ്പൊക്കെകയിക്ക് നല്ല വെള്ളം നിക്കട്ടോ ഞാനും ഇളച്ചി കൂടെ പാടം നിറച്ച വെള്ളാണ് ഞങ്ങൾ രണ്ടാം കൂടിയാണ് നീ- ലാസ്റ്റ് പഞ്ചായത്തുന്ന്ള ആൾക്കാര അന്ന് ഗുളിക- പലോടുതുനും കുത്തിയലിച്ചു വന്ന വെള്ളല്ലേ
ആഹ്
ലാസ്റ്റ് പഞ്ചായാത്തിന്ന് ആൾക്കാാര് വന്നന്ന് ഞങ്ങളാണ് നീന്തി നല്ല വെള്ളയിണ്ടഡോ കറണ്ട്റ് ഒന്നുല്ല പോസ്റ്റകുകളൊക്കെ വെള്ളത്തിൽ വീണ്ട- കറണ്ട്റ ഒന്നുംല്ല മൂന്നാല് ദിവസം കറണ്ട്റ് ഉണ്ടായിട്ടില്ലേ ഈ ഭാഗത്ത് ഞങ്ങള് ക്ക ആഹ് കഴിഞ്ഞല്ലേ അന്റെ മുന്നത്തെ കുറച്ച് ഞങ്ങള് എന്നിട്ടൊന്ന് വള്ളം റല ഇമ്മടം ഇപ്പ തറവാട്ടിന്റെ മുറ്റത്ത് തന്നെ പാടാണ് മുറ്റ മുറ്റല്ല മതില് കെട്ടിട്ട് പാടാണ് പക്ഷെ തറവാടിന്റെ അസ്ഥം നല്ല ഉയരണ്ടായ കാല അങ്ങട്ട് പണന്ന് തുറന്നൂല്ല
ഏഹ് ഏഹ്
അപ്പൊ ഞങ്ങ അങ്ങടെ നീ അവിട്ട മതിൽമ്മാണങ്ങാത് പാടത്തക്കണ ചാടിക്ക്ണ്ട് ലാസ്റ്റ് അങ്ങ് കുളി കുടിക്കണ്ട്
അപ്പം മക്കളൊക്കെ മീൻ പിടിക്കാനൊക്കെ എറങുണ്ടാവുമല്ലോ പടത്തക്ക്
നല്ല മീൻ പിടിക്കു കുട്ടികളൊക്കെ പക്ഷെ ആരും കവിടെ കൂട്ടൂലന്നള്ളൂ മീലൊന്നന്ന് ഞാൻ കൂട്ടൂല വെറുതെ പോട ഏഹ് എനിക്ക് ഇഷ്ടമല്ല
ആഹ് ചിലർക്ക് അങ്ങത്തെ മീൻ ഇഷ്ടപ്പെടൂല
ഉം
കൂടുതലും കടൽ മീൻ കഴിക്കണ ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ചെറുപ്പം മുതല ഇങ്ങനത്തെ കഴിച്ച- ചെറുപ്പം മുതലേ കഴിച്ചു ശീലമുള്ള ആളുകൾക്ക് പിന്നെത് ഭയങ്കര ഇഷ്ടമായിരിക്കും ചെല ആളുകൾുണ്ടല്ലോ അത് തെരഞ്ഞു പേടിക്കണ ആഹ്
അപ്പ ചിലർക്ക് അതിന്റെ വള്ള ആയാ മതിന്ന്റിയ ആൾക്കാര്
ഉം പക്ഷെ നമ്മള് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മീൻപിടുത്താതൊരു വേറെ രസമാണ് കട്ടാനും കഴിച്ചില്ല പിടിച്ചതിന്റെയാന്നല്ല ഇതാകുമ്പൊള്ളേ
ഇവിടെ ഒരു ദിവസം നീൻ പിടിച്ചിട്ട് ചൂണ്ടല്ല അടെ ഇട്ടിട്ട് കോയിനും കടി പൊടിച്ച് അവര് ചോണണ്ട കോഴപ്പക്ക കോയി കൊത്തി തന്നിട്ട് ആ- അയിമതരണ്ടായ കാരഞ്ഞു എടുത്ത് ചോട- ക്ക ആട്ട് പോയി ഇങ്ങനെ മത്സങ്ങാണ്ട് പോയില ആസ്റ്റ് പോയിനെ കൊണ്ട് അറത്ത് ഞാന്
ഉം
ഇന്നാ ശരിട്ടാ
ആഹ് ആഹ് ശരി